ആഹ്
ഹലോ കേൾ കേൾ ആഹ് ആഹ് ഇണ്ട് ഇണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടെന്താ കിട്ടണില്ല്യ
ഇല്ലല്ലോ
ഞാനൻകി ഒരു കോളേത്തി വന്നിട്ടില്ലേന്നാല്
ഞാൻ കൊറെ നോക്കി പക്ഷെ നിങ്ങളെ കംപ്ലീറ്റഡായിന്നാ കാണിക്കുന്നത്
ഏ ഞാനാ അതേപോലെ വെറൊരു പെണ്ണിനെ അത് നേരത്തെ വിളിച്ചപ്പോ അതേപോലെ കിട്ടിട്ടില്ലേനി ഓൽക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണില്ലെനിക്ക്
ആഹ പിന്നെ ചായൊക്കെ കഴിഞ്ഞോ
ഓ ചായ ഇപ്പ അതാ കഴിഞ്ഞിട്ടോള്ളൂ. ഇന്ന് നേരം വൈകീണ് ചായക്കെന്തെങ്കിലും ഇണ്ടാക്കാറഞ്ഞീങ്ങാണ്ട് നിന്ന്കാണ്ട് അങ്ങനെ ഇപ്പ ഇണ്ടാക്കി കുടിച്ച് കാണ്ടണ്ട് പൊറത്ത്ക്ക് പോയി ണാള്
ഒമ്പണിയാവാനായില്ലേ
ആഹ് അത് ന്നെ ഞാൻ പറയേനി ഇനി ചോറ് കഴിക്കാനായി അപ്പളാണ് ചായേന്ന്
അതെ ഇന്നാ നല്ലെ കാലാവസ്ഥയല്ലേ അങ്ങോട്ട് എങ്ങനെ
ആഹ ഇന്ന് നല്ല വെയിലറച്ചീന് ഇന്നലെ മിനിയാന്നൊക്കെ നല്ല മഴ
ആഹ
തിരുമ്പിയതൊക്കെ കൊറണ്ട് ഒണങ്ങി കിട്ടിന്ന്
ആഹ പിന്നെ
വീട്ടില് ആരൊക്കെണ്ട് മക്കളൊക്കെണ്ടോ?
ആഹ
ആാം
കളിക്കയാണ് മ ഫുഡ് കഴിക്കാൻ ഇച്ചിരി കഴിയും കുറെ നേരായി പറയുന്നു ഫുഡ് കഴിക്കാൻ
കഴിക്കാം ആഹ് അയ്ശരി ചെറുതാവൂലെ
മ് പിന്നാ
രാത്രി രാത്രി ഫുഡ് വേറെണ്ടാക്കണോ അതോ ഉച്ചക്ക് ഒന്നായിട്ട് വെക്കലോ
ഇന്ന് ഞങ്ങള് ഉച്ചക്ക് ഒന്നായിട്ട് ഇണ്ടാക്കിയാണ് കാരണം എന്റെ ആങ്ങള ആങ്ങൾക്കും ആങ്ങളെന്റെ വൈഫും പിന്നെ സ്ഥാൽ കാരണം അവരെണ്ടാക്കല് ഭക്ഷണം
ആഹ ആഹ അയ് ശരി
ആഹ എനിക്ക് കറിയൊന്നും അങ്ങനെ മര്യായ്ക്ക് ഇണ്ടാക്കാന്നും അറിയി ആങ്ങളേന്റെ വൈഫ് നല്ല ടേസ് ചിലർക്ക് വെക്കൂ അതുകൊണ്ട് പിന്നെ അവു അതെ അതെ
ആഹ്
അപ്പൊ ആങ്ങള പിന്നെ ഇന്ന് ആങ്ങളെന്റെ വൈഫിനേം കൂട്ടി അവളെ വീട്ട് പോയി
ആഹ ആഹ
അത് കാരണം ഞാൻ തന്നെ അതെ അറിയുന്ന പോലൊക്കെ വെച്ച്
ആ മക്കളും നമ്മളായതൊണ്ട് പിന്നെ കൊഴപ്പല്ലല്ലോ
അതെ അതെ
ഉമ്മൊക്കെ ഇണ്ട വീട്ടില്
ഉണ്ട്.
ആ ആ
പിന്നെ നിങ്ങള വീട്ടില്
ഇവിടെ അല്ല അല്ല ഞങ്ങള് ഒറ്റക്കന്നാണ് മൂന്ന് മക്കള്ണ്ട്
ആ
മക്കളിപ്പോ ഒരാൾ ഒരാൾ ഇവിടല്ല മദ്രസിൽ ദർസിൽ അങ്ങനെ നിന്നുകാണ്ട് പഠിക്കാണ് പിന്നെ രണ്ട് ആ ആ ഉം പത്താം ക്ലാസ്സിലാണ് രണ്ടാള്
ആഹ് ആഹ്
പിന്നെ ചെറിയ ആള് എട്ടിലും
ആഹ് ആഹ്
ചെറിയ മോള്പ്പണ്ട് തറവാട്ടില് ഇമ്മന്റെ അടുത്തേക്ക് അങ്ങട്ട് പോയിന് ഹസ്ബന്റിന്റെ വീട്ട് ആ നാട്ടിലന്നേണ്
ആഹ് ആഹ് പിന്നെ എന്താ വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കലിണ്ടോ
ഫുഡൊക്കെ ഒരു വിതൊക്കെ ഇണ്ടാക്കും എല്ലോം ഇണ്ടാക്കി വെക്കും അങ്ങനത്തതൊന്നുല്ല
ആഹ്
ഒറ്റക്കാവുമ്പോ ഇങ്ങനെ ഏതായാലും നമ്മക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കല്ലോ എന്താണെങ്കിലും
ആഹ് ആഹ്
അങ്ങനെ പലഹാര ഐറ്റംസ് ഒക്കെ കൊറെ നോമ്പൊക്ക ആവുമ്പോളൊക്കെ അങ്ങനെ കൊറേ ണ്ടാക്കും
ആഹ് ആഹ്
നോമ്പ് കയിഞ്ഞ പിന്നേ അയ്മക്ക് നിക്കാൻ മടിയാവും
ആഹ് ആഹ്
കല്യാണം കയിഞ്ഞിട്ട് കൊറായോ
കല്യാണം കയിഞ് പതിനെട്ട് വയസ്സ് കയ്ഞ്ഞ് അതുകൊണ്ട് എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല
ആഹ്
സത്യം പറഞ്ഞ അമ്മേന്റെ അടുത്ത് നിന്ന് കൊതി തീർന്നില്ലന്ന് പറയണം
തന്നെ
അതുകൊണ്ട് ഇപ്പം നല്ലോണം നിക്കുന്നുണ്ട് കാരണം ഭർത്താവിന്റെ വീട്ടില്ത്തേ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണുള്ളെ കാട്ടിലാണെ
ആഹ് ആഹ് ൽ ഭർത്താവിന്റെ വീ ട് എവിടേണ് അല്ല അങ്ങനെ വീട്ടിൽ അവിടെ അവിടെല്ല നിക്കല് ഇയാള്
എല്ല ഭർത്താവിന്റെ അമ്മ ച്ഛന് ചെറിയ ടീവിന്റെ അസുഖള്ള കാരണം ഞങ്ങള് ഇവിടെ ഇപ്പ ഉള്ളേ മക്കക്ക് വേഗം വരുന്നേന്
ആഹ് ആഹ് അങ്ങനെല്ലേ ഭർത്താവ് ഇങ്ങട്ട് വരോ വീട്ടിലേക്ക് വരേര്ക്കുല്ലേ
ആഹ്
ആഹ് ആഹ് ശെരി കല്യാണം കയിഞ്ഞിട്ട് കൊറെയോ
ആഹ്
ആഹ് ആഹ് ആ എന്റത് അതേപോലെ നമ്മളത്പ്പ പതിനെട്ടൊല്ലം
എന്റെ അത്രന്നായില്ല എന്റെ ഭർത്താവിന്റെ പെങ്ങക്ക് അത്ര അത്രയും വർഷായേ കല്യാണം കയിഞ്ഞിട്ട് ക്ക് ഇരു ഇരുപത്തിരണ്ട് വയസ്സായ പിന്നെ മോനുണ്ട്
തന്നെ ആഹ് ആഹ്
ഇന്നെ അനിന്നാ വിളിക്ക.
ആഹ്. പിന്നെ ഇന്റത് ഇതേപോലെ ഉം കല്യാണം പതിനെട്ട് വയസ്സിൽ ഇതേ പോലെ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ എത്തിയപ്പോത്തിനു കല്ല്യാണം കഴിഞ്ഞീണ്. ഞാൻ റിപ്പൊ ഇപ്പള ഇപ്പളേ ഇപ്പ ഇങ്ങനെ തോന്നും, ഇപ്പളത് കഴിക്കണ്ടില്ലേനി വെറുതനെ ഇപ്പഴത്തെ മക്കളൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ.
അതെ
ഇപ്പൊക്കെ എല്ലാരും പഠിച്ച് എന്തെങ്കിലും ജോലി ആവട്ടെ എന്നുള്ള ഇതിലാണ്.
ആഹ്.
ന്നാ ഇപ്പോ ങ്ങനെ ന്നിട്ട് ഇപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിലും ഇങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പം മക്കളക്കെ പോയതോണ്ട് ഫ്രീ ആയതു കൊണ്ട് ഇപ്പ ഇങ്ങനെ കമ്പ്യൂ ട്ടറും ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പോക്ണ്ട്.
ഉം ഉം.
വീട്ടിൽ വെറുതെ ഇരിക്കായപ്പം പിന്നെ
ആഹ് ആഹ്
കുട്ടി എന്തോ കരയണണ്ടോ?
സരല്ല സരല്ല തള്ളിയിട്ട്ന്ന പറിയ.
ആഹ് മറ്റേ അടി കൂടി ഉണ്ടാവൂലേ രണ്ടാള്.
തള്ളിയിട്ട് ന്നൊക്കെ പറയാ.
ആഹ്.
സാരല്യ.
ഫുഡ് വേഗം കിടക്കലൊക്കെ വേഗം കിടക്കോ ഫുഡഴിച്ച്.
ആഹ് അവര് വേഗം ഉറങ്ങും, പക്ഷെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആവും.
ആഹ് ഒന്നിന് വർക്ക് ഒന്നിന് പോണൊന്നില്ലല്ലോ വർക്കിന് എന്തെലും പോകുണ്ടോ?
ഞാൻ ബയോ ഡാറ്റക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും റെഡി ആയി ത്തില്ല മഴയായോണ്ട് ഏഹ് ജോലിയൊന്നും എവിടെ ഇല്ല അങ്ങനെ.
ആഹ് ആഹ് ഇപ്പോ തന്നെ അതായിരിക്കും.
പിന്നെ ഏഹ് പിന്നെ നമ്മള് എന്താ പഠിത്തത്തിനനുസ ച്ചെന്നെ കിട്ടണേ തന്നെ ഇപ്പോ ഉം. ഞാനാണേ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ.
ടു വരെ ആഹ് എന്തെങ്കിലൊക്കെ പ്ലസ് ടു കഴിഞ്ഞ നമ്മള് ഇപ്പ തന്നെ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സോക്കെ പഠിച്ചാലല്ലേ നമ്മുക്ക് എവിടെങ്കിലും ബില്ലിംങ് അങ്ങനൊ ക്കേ ആയിട്ട് കേറാൻ കഴിയു.
പക്ഷേ ഞാൻ പഠിച്ചത് ഹ്യൂമാൻറ്റിസ്
ഹ്യുമാൻറ്റീസാണല്ലേ ഞാനും അതേ പോലെ ഹ്യുമാൻറ്റീസന്നെ പഠിച്ചിനിയത് ഞാനും അതേ പോലെ പ്ലസ് ടു വരെ പോയിട്ടുള്ളു. പ്ലസ് ടു കംപ്ലീ റ്റായില്ല അപ്പോ തന്നെ മേരേജ് കഴി ഞ്ഞിണ്, ഇപ്പ ന്നട്ടിപ്പോ ങ്ങനെ കമ്പ്യൂട്ടറിന്റെ കോഴ് സ് സി ടി ടി സി അങ്ങനെ പഠിക്കാൻ പോക്ണ്ട്, അപ്പോ ഓര് പറഞ്ഞയ്ന്റെസർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എവിടെങ്കിലും ബില്ലിങ് സ്റ്റാഫ് ആയിട്ടൊക്കെ അങ്ങനെ കേറാന്ന് പറഞ്ഞ്.
മാ പ്പോന്റെ കുട്ടി ചെറുതയതൊണ്ട് അങ്ങനെ കഴിയൂലല്ലോല്ലേ?
ഇല്ല അത് ഞാൻ പി എസ് സി എഴുതാ നോക്കിയാരുന്നു ഇടക്ക് വെച്ച് അപ്പോത്തേക്ക് അന്നേരാ ഗർഭിണിയായത്, അല്ല ഗർഭിണിയല്ല. പിന്നെ എനിക്ക് പ്രസവിക്കാൻ ഡേറ്റ് ആയി പോയത്.
ആഹ് ആഹ്
അത് കാരണം അതാ എക്സാം ഒന്നും എഴുതിയില്ല അന്ന്. മൂത്താക്ക അയിന് ഒമ്പത് വയസ്സായി.
ഒമ്പഹ് വയസ്സിലെ രണ്ടാളാണ്
എല്ല മൂന്നാളുണ്ട് അയിന്റെ ച്ച് നടുവിലത്തെ ഒരാളുണ്ട് ഏയ് വയസ്സുള്ളേ
ആഹ് എല്ലും ചെറിയതായിട്ടുള്ള ആവുമ്പോൾ എങ്ങനെ ഓല കാര്യം ഇങ്ങനെ നോക്കാൻ തന്നെ വേണം ഒരാള്
ഉം അവര അവര് തമ്മിലാ അടി ന്നാം മനസ്സിലാക്കൂല എളയതിന് വേദനയാവും അത് പിഞ്ച് ശരീരാന്നൊന്നും ഓർക്കൂല
അതും അയിന് പവാണ് അതും അയിനത്ര ആയില്ലല്ലോ ഒമ്പത് വയസല്ലേ ആയി ട്ടോള്ളൂ ആ വിവരം വെച്ചിട്ടില്ലല്ലോ അതാണ്
പിന്നെ നാല് വയസ്സുള്ളേനാ
ആഹ് കാട്ടോ അതന്നെ അതെല്ലോടത്തുള്ളാണ് ഇവിടൊക്കെ വല്ല്യതായിട്ടും ഇപ്പളും രണ്ടാളും അടി കൂടും
അയ്യോ
ഞാൻ ഇന്നിട്ട് ഇവിടുന്ന് പറയലാണോലോട് റൂം കച്ചറ ഒപ്പരണ്ടായാലും അയിന് വേണ്ടി ഒരാള് കാണാതായാലൊക്കെ ഭയങ്കരതാണ്ന് ഒരാള് ഇവിടെ വീട്ടി ല്ലില്ലാഞാല് ഓൽക്ക് ഭയങ്കര ഇതാണേനു
പിന്ന ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ ഒരുമിച്ച്
എവടെ ട്രിപ്പ് പോവലൊക്കെ കണക്കന്നെ ഞാൻ പറയും ഇവിടെ അടുത്ത് വരെ ബീച്ച് ഇണ്ട് ഞാൻ പറയും അങ്ങോട്ട് വരെ പോവുല്ലാന്ന് പറയും
ആഹ്
ഇവടെ ഞങ്ങളെ തൊട്ടടുത്തന്നെ ഏ ബീച്ച് കടലും ഇതൊക്കെ എടുത്തെന്നേണ്
ആഹ് ആഹ്
ഞമ്മള് ന്നിട്ട് ഞാനെല്ലെങ്കിലും മക്കളെ കൂട്ടിയിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസികളെ കൂടൊക്കെ അങ്ങനെ പോവും ഹസ്ബന്റിനെ കിട്ടല് കണക്കാണ്
ആഹ് ആഹ് ഓളിന്ന് മിറ്റത്താ കിടക്കുന്നേന്ന്
ഏഹ് ആഹ് ഇന്ന് മുറ്റത്താ കിടക്കണന്ന്ലേ
അവളിന്ന് മുറ്റത്താ കെട
അപ്പൊ അയിനോണ്ട് ഇന്ന് കെടക്ക വിരിച്ചിണ്ടോ മുറ്റത്തന്നെ
ഇങ്ങോട്ട് വാ
വെറെന്തൊക്കെ മക്കക്ക് ഫുഡ് കൊടുത്തണ്ടാവില്ലല്ലേ
കൊടുത്ത് പഷേ ഓലിക്ക് ബേക്കറി ന്നാമേണ്ടിട്ട് ച്ചോണ്ട് ചോറിനോട് അത്ര ഇതില്ല
ഇണ്ടാവില്ല അതന്നെ എല്ലോട്ത്തുള്ളാണ് ബേക്കറി കയിച്ചാ പിന്നെ മക്കക്ക് ഫുഡ് കയിക്കാനുള്ളത് തിരെേ ഇത്ണ്ടാവുല്ല
ആഹ്
രണ്ടാമത്ത ആള് നഴ്സറീൽ പോണണ്ടോ
രണ്ടാമത്താളാ രണ്ടാമത്ത് രണ്ടാമത്തത് നേഴ്സറീല്ലല്ല സ്കൂളാ പഠിക്കുന്നേ
സ്‌കൂള് ആഹ് ശരി
ഏയ് വയസ്ണ്ട്
ആഹ് ആഹ് ആഹ് സ്കൂളി ചേർത്തിണ്ടാവുല്ലേ
ഉം ഇവളെ എൽ കെ ജി ചേർത്ത് പക്ഷെങ്കില്
ആഹ്
ഭയ എന്താ പറയാ ഭയങ്കര ബാശിയൊക്കെയ
അന്നെ ആ ശെരി ചെറുതാണല്ലോ ഓരോ പ്രായത്തിന്റെണ് മക്കളാ
ആഹ്
അനക്ക് അതേപോലെ ഇവല് രണ്ടാളും തീരെ വ്യത്യാസം ഇല്ലേന്നു മക്കള് ആദ്യത്തത് രണ്ടാമ തും തമ്മില് ഒരു വയസ്സും നാലു മാസത്തെ വ്യത്യാസം ഒള്ളെനി
ആഹ് ആഹ്
ഇതാ അത് ചെറുപ്പത്തില് ഭയങ്കര ഉം ഉം പാടെനു ഓരെ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടീട്ടേ ഇപ്പൊ പിന്നെ വെലുപ്പം വെച്ചപ്പോഴാണ് ഞാൻ കൊറച്ച് ഫ്രീ ആയത് എന്നറയും
ആഹ് ആഹ്
വേറെന്താവോ ടൈം ആയിന്ന് തോന്ന്ണ്ടേലെ ഓക്കെ പത്ത് മിനിറ്റ് കഴിഞീന് ആഹ് ഓക്കെ ഉം ഇങ്ങോട്ട് വിളിച്ചോക്കി ആയിക്കോട്ടെ
ഇൻക്ക് പറ്റുന്നില്ല അത് എന്താന്ന് അറിയൂല.